ഹലോ.
പറയൂ.
ഹലോ എന്തൊക്കെണ്ട് മ്. കടന്നോ പണി കഴിഞ്ഞ്
മ് അടങ്ങനെ കെടക്ക.
ഏ വാങ്കോടുക്കമ്പാ എണീക്ക
അല്ലെ മൂന്നണിക്ക് നൈസറിടുംന്ന് നേരത്തെ വുടും പറഞ് മെസ്സേജ് അയ്ച്ചി.
ആ നോമ്പായണ്ടിരിക്കുംല്ലേ മ് മ് അ കുട്ടള് കൊണ്ടരാൻ പോണോ
ഇല്ലവടെ അപ്പൊന്നേ ഒറങ്ങിയാൽ ന്നാലും മാണം മിറ്റത്ത്ക്കെറങ്ങിക്ക.
ണ്ടാലർക്കണ്ടാവള്ളല്ലോല്
ഏഹ് ആ ഓ ഞാനെന്നു അങ്ങട്ട വണ്ടിന്റട്ത്തക്കണ് പോവല.
ആ ആ മ്
ന്നിട്ടറക്കിച്ചതാ വണ്ടി അല്ല മറ്റവ്ടെ മ്മള് മേല പോയിക്കണം.
അപ്പൊങ്ങള് റോഡ് റോഡില്ലെ മുറ്റത്ത്കത്തും.
മുറ്റത്ത്ക്കത്തം റോഡുണ്ട് അത ന്നാൽ ആ വണ്ടി നെയ്സറി വണ്ടി ഒന്നും ഇങ്ങട്ട് അങ്ങനെ വരലേ. ഞങ്ങളൊക്കെ മോൾക്ക് കേറ്റല്ലേനി.
ആ ആ.
അപ്പൊ പറഞ്ഞാണ് ഇങ്ങട്ടർക്കിച്ചതാ.
ആ ന്ക് പോകാൻ മടിയാറ്റ്.
ആഹ് മറ്റേ നമ്മളവിടെങ്ങനെ ചെലേപ്പോ നമ്മള് കാത്തിന്നാല് വണ്ടി വരൂലാ ച്ച്ല്ലെ കരവടകുമ്പോ പെരേലാകുമ്പം ഇന്ന് സിറ്റ്ഔട്ട്
ഉം കൊറെ പോണോ കുട്ട്യേൾക്കവിടുന്ന്.
തന്നെ
എത്ര കൂടി കൂലിയ ആക്ക വണ്ടിക്ക്?
ആ വണ്ടിക്കെത്രന്ന് പറഞ്ഞീല്ല. മുന്നൂട്ടിയമ്പതൊക്കെ എര്ത്ത്ന്ന് പറഞ്ഞ കൊറച്ചാണ് പോയ മതി. എന്നാലും വാണ്ടേരും മുന്നൂ
അത് വേണ്ടേരും ഞങ്ങൾക്കും അടു ത്ത സ്റ്റോപ്പെന്നെ വണ്ടി ഉണ്ടെങ്കിൽ ആ നമ്മളൊക്കെ സ്കൂട്ടർ ഒക്കെ പഠിച്ചിട്ടുണ്ടെങ്കിൽ കൊണ്ട്രാ കൊണ്ടാക്കി കൊടുത്തക്കള്ളൂ. ഞങ്ങള് കൊടുക്കുന്ന മുന്നൂറ്റായമ്പത് ഒരാൾക്കെ. ന്റെ വീട്ടന്ന് മൂന്ന നാലാൾ പോണ് ണ്ട്. എളേച്ഛമ്മാരെ കുട്ട്യേളും ന്റെ കുട്ട്യേളടക്കം.
ആഹ് ആഹ്
ത്യംപറഞ്ഞ വണ്ടിണ്ടെങ്കി നമ്മകൊണ്ടാക്കി കൊടുത്താ മത്യേന്ന്.
ആ മറ്റേ ഇതില്ലേ ഷാ ഷാജാറഹ്മാൻ ഇല്ലേ
ആ
അതൊക്കെ അയിന്റെ രസ ഇതുണ്ടല്ലോ അ അയ്ലാണ് അവ്ടെ നയ്സറീല.
ഇയ്യെവിടെ കൊണ്ടോട്ടിയോ അല്ലല്ലോ?
കൊണ്ടോട്ടില്ല ഇപ്പ വിളയിലാണ്.
ആഹ് വിളയിലാണ് ആ ആ ആ ഞാൻ കേട്ടുണ്ട് ഞാ യൂട്യൂബിലൊക്ക കണ്ടിട്ടുണ്ട്.
ആ ആ അ അയില് സ്കൂളും നയ്സ് ചെറിയല്ലാംണ്ട്.
ആഹ് ജ് ക്ലാസിനോവൽണ്ടോ ജ്.
ഉംഉ ഇവടട്തന്നെ.
അ ആ പിന്നെ കുട്ടി വരുമ്പോത്തിന് എന്താണ്ടാക്കിച്ചേ? കുട്ടിനെ പട്ടിണികുടവോ ജ് പട്ടിണിയ
ഇന്ന് എത്താ വന്ന് പഞ്ഞിപ്പ നല്ല ഓർലിക്സും എന്തെങ്കിലും കലക്കി കൊടുക്ക.
ആ അയ്മോക്ക് മതിയോ മോ മോക്ക് മോക്ക് നോമ്പുണ്ടോ?
ആ ഔക്ണ്ട്.
അയ്മ നിക്കുവോ?
ന്ന ന്നിക്കൊന്നുല്ല ന്നാലും നേരത്തെ ഇടല്ണ്ട്.
ആ അങ്ങനെ അ ചോറ് കൊണ്ടോ രണ്ടാളും?
ആഹ ചോ ചോറുണ്ടോവല.
ചെറുതിനു കൊണ്ടാണോ? ആ സ്കൂള്ണ്ട അവന് കെ ജി മാത്രള്ളു സ്കൂളില്?
ഇത് ആ വേറെണ് അസ്മി ണയ്ന്റെത് കീഴിലാ സ്കൂള്ത്തെ വേറെ ഗവൺമെന്റിന്
അങ്ങനെ അതല്ലേയ് ങ്ങക്കും തന്നെ അങ്ങനെ ഇഹ് കെ ജി വേറെണ് പക്ഷെ സ്കൂൾ വേറെണ്ട്. അവിടെത്തന്നെണ് ഇവർക്ക് ചോറ് അവിടുന്ന് കിട്ടും.
ആഹ് ഇത് എങ്ങനെ അസ്മീന്നറഞ്ഞൊരു എന്താണ് സമസ്തന്റെ കീയിലല്ലാന്ന് നമുക്ക് തോന്നണപ്പോ
ആഹ് ആ മദറസൂണ്ടടെ?
മദ്രാസ അവിടെ വേറെണ്ട് ഒന്നുതൽ പത്താം ക്ലാസ് വരെണ്ട് പക്ഷെ നമ്മക്കൊക്കെ മദ്രസീ ഇപ്പം ഇവിടെ എരുത്തിള്ളൊരു വേറെ മദ്രസ് ഉണ്ടായിക്കാ.
ആ അയ്ചേർത്തിനോ?
ഏ എ അയില് നിർത്തീല, മറ്റോള ഓളവ്ണ്ട് ഓളമ്പേല.
ഉ പിന്നെ ഓളപ്ലേര നാലരേ?
ഓ നലരാഉം. ഓ ഏ ഏ സ്കൂൾ ബസ്സ്ണ്ട്. ങ്ങക്കവ്ടെ അടുത്തന്നൈക്കൂലേ?
ഞൻക്കൊരു സ്റ്റോപ്പപ്പുറത്താണ്. ഉ ഞങ്ങള നാല് മക്കളുണ്ട് നാല് മക്കളും ആ സ്കൂക്കന്നെ പോണുത്. ഒരാൾ കേജ് ഇന്റെ രണ്ടെണ്ണം എളച്ചമാരര്ത് ഓരോന്ന്. രണ്ടളച്ചമ്മാരില്‌ന്ക്ക് പിന്നെ ഓൽതൊക്കെ ചെറുതാണ്. ഞാൻ പെട്ടെന്നങ്ങ്ട് കഴിഞ്ഞോണ്ട്
ആഹ അതല്ല അപ്പൊ എളച്ചിപ്പൊ വേറെ പോയത്.
ആ ചെറേയെളിച്ച് വേറെ പോയിണ്ട്.
ഓലത്ത വേ ട് പോയേ ഇജോവാതെ?
ഓല് ഓല്ക്ക് കയ്യും കയ്യിണോല് പോട്ടെ. ഓ എന്തായാലു ഈ പെര പൊളിച്ച് കയറ്റും അയില് പിന്നെ ബാപ്പല്ലെ കാലത്ത് പറഞ്ഞു എന്താ ന്നഅങ്ങനേണെങ്കി ജ് വേറെ കയറ്റിക്കോ ആപ്പുറത്തന്നെ കയറ്റ് റ്റ്യാതില്ലോ പൊളിച്ച് കേറ്റെണ്ട ആവസ്വല്ലല്ലോ അങ്ങനെ അങ്ങനെ ഓൻ വേറെ കയറ്റി. ണ ഓനെ കൊണ്ട് വേം കയ്യും മറ്റേത് ഞങ്ങൾ പോകാൻ താമസ് ഉം താമസെടുക്കു ക താമസെടുക്കും ശരിയാണ് ഞങ്ങള് ഇങ്ങനെ ഇണ്ടായിട്ട് വാണ്ടെ ഞങ്ങക്കൊക്കെ അപ്പൊ പിന്നെ തൊട്ടപ്പുറത്തന്നെ. അടുത്ത് അങ്ങനെയിറ്റി ഇഞ്ഞ്പ്പോ ഇത് ഞങ്ങൾ ഇൻഷാല്ലഹ് ഞങ്ങളട് മാതിട്ടിക്ണ് കയറ്റാൻ മാണ്ടി, കഴറ്റീട്ട് ഇവിടെ വല്ല്യ എളച്ചുണ്ടാവും ഓന് തുപിന്നെ പൊളിച്ചു കയറ്റും.
ആഹ ആഹ അത് ശരി ഇമ്മപ്പം ചെറു
ആ മ്മവ്ടേണ്.
അവിടെ ഉ
അ ആ മ്മ അവിടെണ്, അങ്ങനെച്ചാല് ഇമ്മ ഇവിടെയ്ന്നു ശെ കുട്ടിണ്ടായപ്പോ അങ്ങട് പോവാൻ തൊടങ്ങിയതാണ്. രാത്രി പേടിക്കടക്കാൻ പോവും.
ആഹ് അ ശരി അല്ല ഇഞ്ഞിപ്പോ അല്ലാരും വേറെ പോയാ പിന്നെ മ്മ ചെ അവിടെന്നയ്ക്കാരല്ലേ സ്ഥിരം?
എലല്ലാഹ് എന്താന്ന ല്ല ഞാൻ എല്ലോട്ത്തുണ്ടാകുന്ന പറയാ ഒറപ്പില്ല, ആർക്കാർക്കും വിട്ടരാതെ. ആ ഒരിതിലാണ് ആ ഞങ്ങൾ.. ഞാൻ ആര്ക്കും ആ ആര്ക്കും വിട്ടരുല്ലർഞ്ഞാണ്ട്.
ഓരോ ഭാത്ത് ഓരോ പെരേണ്.
ആഹ് നിന്നോട്ടെ നമക്കിഷയല്ലല്ലോ, സന്തോഷല്ലേള്ളു. ഹഹ പിന്നെ പിന്നെ കൊറച്ച് വയസ്സാലെ ഓര മനസിലങ്ങനെ തോന്നു. പ്പ ഞാലെങ്കിൽ സുഖയ്ക്കാരം ന്നൊക്കെ തോന്നയ്ക്കാരം. ആ അതാണെ പിന്നെ പിന്നെന്താടീ? റവേ നോമ്പ് നോറ്റ് ഇ വെയില് കാണ് ണെന്നെ പേടിയവ്ണ്ട്
ഉ വെയില് എന്ത് വെയിലാപ്പല്ലെങ്കി മയിം പെജ്ജ മൂടുന്നൊന്നില്ലവ്ടെ. നല്ല ചൂടുണ്ട്. ഉം
പിന്നെ
പിന്നെന്താ?
പ്പള നീക്ക?
മ്മയീച്ച്ണ് അവ്ടണ്ട്. ഉം
ആഹ ഇ എടക്കൂലേ
ഇ ഇപ്പം കിടക്കൂല അങ്ങനെത്തർക്കും
ആഹ് ആഹ് മന്റെ ഉർക്ക കഴിഞ്ഞു
ഉം
പലിശൊക്കെ എന്തെയരുന്നു കൂട്ടാനൊക്കെ
ചോറ് ചോറ് ഇണ്ടായിന് പുട്ട് ഓരോ വകട്ടീ
കുട്ടക്കെ തിന്നോ നേരോ
ചൂടോടുക്കാന്ന രസല്ലേ കോയി കറിണ്ടായി
ആഹ് അങ്ങനെ എന്നാല ഈ പലിച്ച കേച്ച തിന്നണ്ടേ ഞാനങ് നീച്ചിരുന്നു ഇളച്ചി ചോർന്നു പിന്നെ കൊൊണ്ട് വക്കുന്നില്ലേ ഞാ ഇ ക അ ക നേര കഴിക്കാന ഇഷ്ടല്ലന ന മിനമ എല്ലും്പൾ തന്നള്ളൂ
ആഹ
ചോറ് പണ്ടേ കണ്ടി ഇഷ്ടല്ല രാവിലെ പത്തക്കെ അങ്ങനത്തൊക്കെ തിന്നന്നല്ലാതെ
ഉം
മളാ മനസാ നോമ്പിന അപ്പൊ തിന്നൂട്ടോ അല്ലാരുംരിക്കലല്ല എന്റെറെൂയയാപ്പിക്കണ്ടാവീ എത്തറിനെ എന്നാൽ വന്നാല്
ചോറന്ന അപ്പൊ
അപ്പൊ പിന്നെ പോയി ആപ്പളെ കൊപ്പം ഉണ്ടാവൂലേ അപ്പൊ പിന്നെ ചീത്താറേ
എന്നല് ഉം തിന്നാ കജ്‌ജാതെ പിന്നെ തിന്നുമ്പൊ ഒരു കെ
ക്കെ പറയാണ്ടോ അയിന്റൊരു ത്രന്ന അറിയോ അവർക്ക്
ഉം
ച്ച്ട്ടേക്കും. ഫസ്റ്റ്ത്തെ ആദ്യ പത്തിലൊക്കെ ബുദ്ധിമുട്ടരുള്ളൂ പിന്നെ പ്പ ശീല
ആഹ് അതിനേല്ലോ ങ്ങള് ചോറന്നേക്കും ഇണ്ടാക്കല്. ചോറന്നേ ണ്ടാക്കല് ഉം
ആഹ് അ റമളാൻനൊക്കെ ചോറ
ആഹ്
ഉം പിന്നെ ന്ന്പ്പൊ തൊർക്കാന് വ വടെമ്മീം എളച്യളൊക്കെ നോമ്പോ റ്റോല ഓലൊക്കെ തൊർക്കാന വെർഞ്ചൂറ് ന്നും ഓലൊക്കെ ശ്ശെ ഇന്നെ കൊണ്ടടീയന്നും കജ്ജൂല. ഞാനൊരു വെറൈറ്റിയ ഇച്ചങ്ങനെ ഇന്റെ സൊ പത്തിരിയോ അങ്ങനെന്തേം കിട്ടണേ പൊറാട്ടേ പത്തിര്യോ അല്ലെങ്കി ങ്ങനെ വെറ് ചോറല്ല വരീ ചോറഞ്ഞ ആഹന കയി ഞാതപത്തിലക്ക് കുി ഉടണെ ഞാൻ നോ്പോ റ്റക്കൊക്കെ ബുദ്ധിമുട്ടാ കാര പൈതിനാര മണി യ ചക്കത്ത ചോറ ഉണ്ടാവതി ക്കൊക്കെ അത്ോക്ക പറ ഇ നോ്പ റ്റക്ക ചെലവാണ്
അത് ഞാൻ ഇത് കൂടും സഹായിക്കും ഞാൻ പറഞ്ഞല്ലെങ്കിലും സഹായിക്കോല്ലോ ആഹ പധ കൊിച്ചക്കാത്തക്കതാര ഇീോ ട് പറു വല്ലാതെ തിന്നിട്ട്
ഏ ഹലോ
തിന്നിട്ട് പോകുന്നില്ല എന്നാലും പിന്നെ മുന്നിൽ ഇങ്ങനെ കാണണം-
ആഹ
വെള്ളം കുടിക്കാതെ തന്നെ വയറു നിറിഞ്ഞാലോ ഇന്ന് കരല്ലേ ഇൻഷാ അള്ള എന്നന, എന്നിട്ട താങ്കളോട് വരാൻ പറഞ്ഞിട്ടുണ്ടോ വരും ഉ കുട്ടികളെ വന്നിട്ട്
ഓ മറ്റോളം ഇനി ബസിന് പോയാർക്കും
ആ ഓണ് മഞ്ചേരി വികസനവും പിന്നെ മഞ്ചേരിന്നളാങ്കെ കൊണ്ടാതിക്ക
ആ
ഓക്കിവസ്ാ ഈ രോജ നടക്കാണ്ടേ ഇ നട നടക്കാനണ്ട് അങ്ങനെയ അപ്പൊ ചെറുദിനെ എടുത്ത് നടക്കണ്ട പൊക്കക്ക്െടാ
ആ അതിനത്ര ായി
രണ്ട് വയസ്സ്
ആ
ഉച്ചക്ക് എന്റെ അടുത്ത വന്നു ഉറങ്ങുന്ന ഓടെണ്ട ഓള റൂമിന്
ആ
ഉം ഉച്ചക്ക് ന്റെ അടുത്ത അടുത്ത് അങ്ങനണ് ആ ആ ഞാൻ ഒരു തൊണ്ണൂറ് കഴിഞ്ഞഞ്ന്നന്നൊക്കെീറ്റും ഗൾഫിലിരുന്നു ചെറിയ കളസിറ അടുത്തരുന്നു അപ്പൊ പിന്നെ ഞാനല്ലാം ഇവിടെ ഉണ്ടായിരുന്നു അപ്പൊ ഞാൻ എന്റെ ഇവിടത്തെമ്മയും കളിച്ചിരി അവിടെ ഗൾഫിലായിരുന്നു ഇപ്പൊ നൂ തൊണ്ണൂറ് കഴിഞ്ഞുിന്നപ്പോ ഞാന അവിടെ ഉണ്ടായിരുന്നു അപ്പൊ ആ അമ്മാന്റെ സ്ഥാനത്തുനിന്ന് ഞാനൻ നോക്കി അതെരിക്കും ആ കുട്ടിക്കോട് ഒരു
ആഹഹ
വേറെന്താടി
ന്നാ അയ്ക്കോട്ടെ വേ
ആഹ ശരി എന്നാ അയ്ക്കോട്ടെന്നാ